കേക്കണ്ടോ
കേൾക്കാം കേൾക്കാം എന്റെ സൗണ്ട് കേക്കാവോ
ആഹ കേക്കണ്ടേ
എന്തൊക്കെയുണ്ട് വിശേഷം സുകാരി
ഉ ആഹ സുഖാണ് ആടെ സുഖല്ലേ
ആഹ സുഖമായിരിക്കുന്നു
ഉ മഴൊക്കെ ഇണ്ടാ അവിടെ ആഹ് അവിടെ മഴ രാവിലെ നല്ല മഴായിരുന്നു ഇപ്പൊ കൊറവുണ്ട്
ആഹ അതാ ഇവിടെ മഴയില്ല
തീരല്ലേ
ഏയ് നല്ല ചൂടാ ആഹ ഞങ്ങള് മഴ നോക്കിയിരിക്കേ ഇപ്പ പെയ്യുംന്ന് അറിയാനായിട്ട്.
അതെ ഇവ്ടൊക്കെ നല്ല മയേര്ന്നു അ ആ ഇവിട്ത്തെ കൈയ
അതെ
ഏ ഫുടൊക്കെ കഴിച്ചില്ലെ ചോറൊക്കെ
ആ ആ കഴിച്ചു കഴിച്ചു ചോറ് കഴിച്ചു. ച്ചു പിന്നെ വൈകുന്നേരത്തെ പരിപാടികൾ ചെയ്യണം ചോറക്കെ കഴിച്ച് ഫ് റെസ്റ്റ് എടുക്കുന്ന സമയാണ്.
ആ ആ ചോറൊക്കെ കയിച്ച്.
ഉം ഇന്നെന്താ സ്പെഷ്യൽ?
ഇന്ന് സ്പെഷ്യല് മന്തിയേരന്നു ഇന്ന് ഇന്ന് ചെറിയെ വിര്ന്നേരൊക്ക ണ്ടായിര്ന്നു അപ്പൊ ഉം ഇമ്മി അനിയത്തിയോളൊക്കെ വന്നിര്ന്നു അപ്പൊ ഇണ്ടാക്കിയതെര്ന്നു
ആഹ് മന്തി ഇണ്ട
ഏ പിന്നെ അതൊക്കെ ഉണ്ടാക്കു
ആ ഞാനൊരു ബിരിയാണിവരൊക്കെ എത്തിട്ടുള്ളു.
ആ ഹിന്റെ ഫോണിൽ നോക്കിയ മ്മക്ക് ഏത് വാണെങ്കിലും എങ്ങനെ വണെങ്കിലും ണ്ടാക്കാൻണ്ടല്ലോ പിന്നെ
ഉം. അതെ മോസിത ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. അവിടെന്ന് മാറി നിന്ന് സംസാരിക്കാവോ ബാഗ്രൗണ്ട് സൗണ്ട് വന്ന് കഴിഞ്ഞ പിന്നെ ക്ലിയർ ആയില്ലെങ്കി.
പിന്നെ മ് യൂട്യൂബിലൊക്കെ നോക്കിയാലേ.
ഉം മ്.
ഞമ്മക്ക് ഇണ്ടാക്ക ആ അങ്ങനെ ഇണ്ടാക്കാൻ പഠിച്ചതാണ്.
ഞാൻ അങ്ങനെ ണ്ടാക്കാൻ ബിരിയാണി പഠിച്ചു മന്തി പശേ അറിയില്ല ട്ടോ നോക്കണം ഇന്ന് ശ്രമിച്ചു നോക്കണം.
മന്തി സിമ്പിളാണ് ബിരിയാണിനേക്കാളു സിമ്പിളാണ് മന്തി ണ്ടാക്കാൻ.
ആഹാ. അപ്പൊ അത് ചെയ്തോക്കണല്ലോ എനിക്കൊന്നുണു വലിയ ഇൻഗ്രീഡിയൻസും വേ ണ്ടല്ലേ.
ഏയ് ഒന്നും വാണ്ട ഉള്ളി തക്കാളി ഒന്നും വാണ്ട.
ആഹ പക്ഷെ അതിലെന്താ അയിലെന്താപ്പൊ സ്പെഷ്യലി ചേർക്കുന്ന എന്താ?
അയില് മന്തി മസാല ഏ മ്മള്. ഫോണിലൊക്കെ നോക്കിയാലേ മ്മക്ക് ഇണ്ടാക്കാം അല്ലേ പീരിന്ന് വാങ്ങാൻ കിട്ടും മന്തിര മസാല
ഓ ഓ.
അ പീടിയേന്ന് വാ അയിനെകാളൊക്കെ ഇഷ്ട്ട ഞാ ഇവടെ വ് വീട്ടിലിണ്ടാക്ക്ണ മന്തിടെ മസാലേണ് ട്ടൊ.
നമ്മളട കയ്യിലുള്ള സാനങ്ങൾ വെച്ചിട്ടല്ല ആണോ ണ്ട
ആഹ് ഞമ്മള് പ്പ ഈ ഞ ആ ഞമ്മള് കടേന്ന് വാങ്ങി പറഞ്ഞാ മതി അയിക്കെന്തെക്കെ വാണ്ടേച്ച ഐക്ക് പച്ചമല്ലി, വലിയ ജീരകം, ചെറി ജീരകം, കു കുര് ആ ആ കുരുമൊ ഒണക്ക നാരങ്ങ. ഏലക്കായ, പട്ട, പൂവ്, ഗ്രാമ്പു, ബേലീഫ് ആ.
അതില് ഒണക്ക നാരങ്ങ്യലെ.
ആ ആ് ണക്ക ആ ഒണക്കനാരങ്ങ അതൊക്കെ പാടെ പിന്നെ പച്ചമല്ലി. പച്ചമല്ലിയ ഒന്ന് അല്ല ആ കിട്ട ഇും അതൊന്നും നമ്മള് മറ്റേ സാധാരണ ഇതിൊന്നും ഉപയോഗിക്കില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
അതൊക്കെ പട നല്ല വറുത്ത് പൊടിക്ക നല്ല വറ ് പൊടിട്ട് അങ്ങനെ മസാല ഉണ്ടാക്കിയണ്ട് അയിൻ കാര്യമായിട്ട് അയനേള്ളൂ വേറെ ന്ന വണ്ടല്ലേ
എന്നാ ഒന്ന് ഉണ്ടാക്കി നോക്കണല്ലോ
ഉം സിംപിളാ ഉണ്ടാക്കൻ
പക്ഷ പക്ഷെ ഉണക്ക നെല്ലിക്ക കിട്ട
നെല്ലിക്കല്ല നാരങ്ങ കടയിൽ കടയില് കടയില് പറഞ്ഞ കിട്ടേ
ആണോ
ആഏഹ് കടയിൽ പറഞ്ഞാൽ മതി മന്തിക്ക് ഉള്ള സാധനങ്ങൾ പറഞ്ഞാല് തെറും അതിൽ ഉണക്ക നാരങ്ങി മേഗി ട്യൂബ ഒക്കെ ഉണ്ടാവും
ഓ ഓ ആ മാഗി ക്യൂബും വേണോ
ആഹ് മാഗി ക്യൂബും വേണം കഴിക്കോ മന്തി കഴിക്കുവോ ഇഷ്ടണോ
പിന്നെ
ഒന്ന്ട്ടാണ് ഇണ്ടാക്ക എന്താണ്
എന്റെ മോന് ഭയങ്കര ഇഷ്ടാണ് ഞങ്ങള് താമസിക്ന്ന സ്ഥലത്ത് പ്പോ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ സാധങ്ങളൊക്കെ അങ്ങനെ കിട്ടാറില്ല. ഇപ്പോ ഒന്ന് രണ്ട് ഷോപ്പില് തൊടങ്ങിയിട്ട്ണ്ട് കിട്ടാനായിട്ട്. അപ്പൊ അത് കാരണം ഉണ്ടാക്കിട്ടില്ല അങ്ങനെ.
ആഹ്
ബ്രെണ്ടോട്ട കഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ മോൻ മോന് കഴിച്ചിട്ട് ഇഷ്ടായി. ബിരിയാണി ഇഷ്ടാണ് ഞങ്ങക. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്.
ആഹ് ഇത്ണ്ടാക്ക ഒരു പണി ഇല്ല. ഞാനീ പർഞ്ഞ സാധനങ്ങളൊക്ക പാട്ണ്ടാക്കിട്ട് ഈ മസാല ഇണ്ടാക്ക. ടി ചിക്കൻ നല്ല കഴുകിട്ട് ചിക്കൻല് കൊർച്ച് കളറ് ചോന്ന കളറില്ലെ. അത് ലേശം നമു ക്ക് വാണന്ന്ണ്ടെങ്കിട്ടോ കളറ് അത്ര നല്ലതൊന്നല്ല. നമുക്ക് വാണന്ന്ണ്ടെങ്കി കളറ് ഈ ചിക്കൻല് നല്ലാണം മിക്സാക്ക. എന്നിട്ട് ഈ ഞമ്മൾ ഈ പൊടിച്ചാ വെച്ച ഈ മസാല അയിന്റെ ആവശ്യത്തിന് ഇട. കൊർച്ച് മല്ലിയലിം പിന്നേ ഗി മാഗി ക്യുബും സൺഫ്ലവർ ഓയിലും ക്യാപ്സിക്കും പാടെ ഇട് നല്ലാണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്ക.
ഓഹ്
ആഹ് എന്നിട്ട് പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഈ ഞമ്മൾ ഒഴിച്ചാ എണ്ണേലന്നെ അത അങ്ങനെ കട്ന്ന ആവും. പിന്നെ അൽ അതി കൊർച് ച്ചെണ്ണ ഒഴിച്ചിട്ടിങ്ങനെ ശാലോഫ്രൈ ചെയ്യൂലെ അ തേ മാരി ഇങ്ങനെ ചെയ്യാ. അങ്ങനെ ചെയ്യാ ആഹ് പിന്നെ ഞമ്മള് ആഹ് സിമ്പിളാണ് ഒരു പണിയില്ല. പിന്നെ സാധാ ബാസ്മതി റൈസ് വേടിക്ക്യ അതണ്ടന്നെ ആ ആഹ് വറ്റ് റ്റി ഈ ഊറ്റിട്ട് തിക്കിട. അയന്നൊള്ളൂ പണി. പിന്നെ ഒന്ന് പൊകൊള്ളിക്ക.
ആഹ് അടുത്ത സെറ്റ്. എനിക്ക് സംശയം വരുമ്പോ ഞാൻ വിളിച്ചു ചോയിക്കാം.
ഏഹ് അയ്ക്കോട്ടെ ചോയിച്ചോളി ഞാൻ പർഞ്ഞെര.
അത് ഇണ്ടാക്കിയോക്കെ ഇണ്ടാക്കി ഉണ്ടാക്കിയോക്കെ ഇണ്ടാക്കിയ ഇപ്പോഴും ഉണ്ടാക്കും ഞാൻ അധിക ബിരിയാണിയ കാലും പണിക്ക് എളുപ്പം മന്തിണ്ടാക്കുക- ബിരിയാണി ആകുമ്പോ ചിക്കൻ ആഹ് ഒരുപാട് - സാധനത്തിനും ചെലവല്ല ഇതകുമ്പോ ബിരിയാണി- ഇത് ആദ്യം ചിക്കൻ പൊരിക്കണം പിന്നെ ഒന്ന് ഉള്ളി വെട്ടണം മസാല ഉണ്ടാക്കണം ഇഞ്ചി വെളുത്തുള്ളി വല്യ - ഞ്ഞുള്ളി തക്കാളി അഴകൊഴക്കെ വേണ്ടേ- സൈഡായിട്ട്ല്ല സാലഡ് പിന്നെന്തിനേലുക്കെ ഉള്ളി തക്കാളിയൊക്കെ മതിയാവു-
ആഹ് ആഹ് ആഹ് മറ്റത് ഓ ഞാൻ ഫ്രൈ ഒന്നും ചെയ്ല്ല ട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോ ചിക്കൻ - ഞാൻ അല്ലാണ്ട് സിപിൾ ആയിട്ട് ഉണ്ടാക്കും- ജസ്റ്റ് മസാലൊക്കെ വാഴറ്റി ആഹ് നല്ല ടേസ്റ്റ് ഉണ്ട്-
മ്-
രണ്ട് തരത്തിലൊണ്ടാക്കല്ലോ? ചിക്കൻ ഫ്രൈ ചെയ്തു അല്ലാണ്ടു ഒണ്ടാക്കാലോ- ആഹ് അപ്പ ഞാനങ്ങനെയിണ്ടാക്ക്ന്നത് കാരണം- ഇതാവുമ്പം പെട്ടെന്ന് അല്ലേ തന്നെ അതിൽ എന്തോരം പണിയാ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം- മസാല ഇണ്ടാക്കണം അപ്പൊ പിന്നെ അതിനേക്കാൾ നല്ലത്- ഇവിടെ മോ ഇവൻ പറയാ അത് ഫ്രൈ ചെയ്ത്ണ്ടാക്ക്ന്നയ ടേ എന്റെ മോനൊണ്ടാക്കും നല്ല അടിപൊളിയായിട്ട്-
ഏഹ് മോൻഎത്രേലാണ്-
മോനിപ്പോ ബി എസ് സി ഒക്കെ കഴിഞ്ഞിട്ട് എം ബി എ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാ-
ആഹ് ആഹ് -
അപ്പൊ- ആഹ് അവന്ണ്ടാകും അവനിഷ്ടാണ് അങ്ങനെ ഞാനിവിടെ ഇല്ലാത്ത സമയത്തും അവനുണ്ടാകും- ക്കാറ്ണ്ട് അങ്ങനെ ണ്ടാക്കി പഠിച്ചു.
എന്തേലും ജോലി ണ്ടോ ങ്ങക്ക്?
ഇല്ല യില്ല
ആഹ്
ഉം പിന്നെ എത്ര എന്താ വേറെന്താ വിശേഷം? മഴയെക്കെ നല്ല സുഖല്ലേ.
മഴ ആഹ് നല്ല സുഖം തന്നെ ഇക്കനെ കടന്നൊറങ്ങ്യാ മതി വേറെ പണിയൊന്നുല്ല. ഇന്ന് കടന്നൊരണ്ടാനൊന്നും പോയിട്ടില്ല ഇന്ന് ഫോണ് മ്മെരി കളിക്കെര്ന്നു ഉം ആഹ് വന്നോര് പോയി ഓര് ഫുഡൊക്കെ കഴിച്ച്പ്പോ പോയി മൂഹറം പത്തിന്റെ ലീവ് മൂഹറം പ ത്തിന്റെ ലീവിനേ വീട്ട്ക്ക് വന്നതേയ്ര്ന്നെ അനിയത്ത്യേളും ഒക്കെ
ആഹ്
അപ്പൊര് ഇന്ന് പോവും ഇന്ന് ഞായറാഴ്ചല്ലേ ഇന്ന് തിരിച്ച് ഓലെ കെട്ടിച്ച വീട്ട്ക്ക് പോവും അപ്പൊ ഞാൻ ഞാൻ ൻ്റെ വീട്ട്ക്ക് വെരാൻ പറഞ്ഞതാ.
ഉം ഹ് ഹ് ഹ് ആഹ് കുട്ട്യേക്കൊക്കെ സ്കൂള് തൊറ
ആഹ് സ്കൂളൊക്കെ തൊർന്ന്ണ് ഇപ്പ രണ്ടിസം ലീവല്ലേര്ന്ന്.
ഉം ഹും ഹും ഹും ഉം തേണ്ട പൊറകെ സൗണ്ടും കേക്കുന്നുണ്ടല്ലോ ഒള്ളത്തിന്റെ
അത് ൻ്റെ പിന്നാലെങ്ങനെ വെരാണേ ചെറ്യേ കുട്ട്യാണ് ഓനെ.
രോല്ലോ പിള്ളാരല്ലേ
ആഹ് ഓനെ ഓന് ഇന്നെ ഞ ഇന്നെ കാണാത്തപ്പോ ഞാന് ഏം വാതില് തൊർന്ന്ങ്ങട്ട് വാ വാക്കിക്ക് വന്നത അപ്പോ ഓൻ ഇന്നെ കാണായിട്ട് ഇങ്ങോട്ട് വന്നക്ക. ഇങ്ങട്ട് വെരോന്.
അങ്ങനെ ഞാനിന്ന് മന്തിയുടെ റെസിപ്പി കണ്ടുപിടിച്ചു അപ്പൊ ഇനി മന്തി ഇണ്ടാക്കി നോക്കട്ടെ നമ്മള് കൊറോണ സമയത്തെയ് കൊറേ സാധനങ്ങ ഉണ്ടാ ക്കി നോക്കില്ലായിരുന്നോ അപ്പൊ ഇപ്പ പൊറോട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു ഞാന് കൊറോണ ടൈമില്
ആഹ് ആഹ് പൊറാട്ട ഞാന് ഇതേമാരി മാവൊക്കെ ഇങ്ങനെ സെറ്റാക്കും ഇക്ക് അത് റോള് ചെയ്യാനും മറ്റേ അത്ങ്ങനെ വീശാ ശാനൊന്നും അറിയില്ല അത് ഭർ ഹസ്ബൻഡ് ചെയ്തേരും
ആഹ് വീശാനൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കണേ എനി ക്ക് മറ്റേ ഒരു ലക്ഷ്മി നായർ എന്ന് പറിട്ട് ഫുഡിന്റെ റെസി
ആഹ് ആഹ് ആഹ് അതാ കൈരളിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ
അതന്നെ അവര് വളരെ എളുപ്പത്തിനൊരു കാര്യം കാണിച്ചു അടിച്ച് ഇങ്ങനെ അടിക്കാൻ അറിയാത്തവർക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഞാനാ ആ രീതി രീതിയിലാ ചെയ്തേ അടി അടിക്കാനറിയില്ല ലാ അപ്പൊ നന്നായി ചെയ്യാൻ പറ്റി കൊഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ആഹ് ഇപ്പൊ പീട്യ പീടിയേന്ന് പീടിയേന്നൊക്കെ ഒരു പൊറാട്ട വാണങ്കി പതിനഞ്ചുർപിം പതിമൂന്നുർപിഒക്കേ
അതെ അതെ പക്ഷേ ഇപ്പൊ ഉണ്ടാക്കില്ലട്ടോ ഇപ്പൊ ഉണ്ടാക്കാറില്ല
ആഹ് അതെയ് നമ്മള് പെരേല് നമ്മള്ണ്ടാക്കാണ് വെച്ച ഞമ്മക്കൊരു അരക്കിലോ പോടി ണ്ട്ന്ണ്ടെങ്കില് നമുക്ക് ഇഷ്ടം പോലെ രാവിലിം ഉച്ചക്കൊക്കെ തിന്നാള്ളത്ണ്ടാവും
പക്ഷേ ഇപ്പ മടിയാ ഉണ്ടാക്കാൻ
ആ് മടി ആ് ഞാൻ കുട്ടികൾക്ക് സ്കൂളല്ലാത്ത ദിവസം സ്കൂളള്ള ദിവസം ഞമക്ക് രാവിലെ ഒക്കെ പാടെ എത്തൂല അ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാന് ഇണ്ടാക്കും
അ ആ അതിപ്പോ സമയംണ്ടല്ലോ
ആഹ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ല മറ്റേത്പോലെ രാവിലെ സ്കൂൾക്ക് ചോറും കൂട്ടാനും പക്ക ഉണ്ടാക്കലും അപ്പ കഴിക്കൂല അപ്പ ഇണ്ടാക്കൂല പിന്നെ കുട്ടികൾക്ക് ആ നേരത്തെൊന്നും തിന്നാലും- പോകൂല പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങല്ലേ
അതെ അതെ
അപ്പൊ പിന്നെ അങ്ങനെ
ഉം ഞാനും ഇനി ഉണ്ടാക്കാൻ പഠിക്കട്ടെ മന്തിക്കെ ഉണ്ടാക്കി
ഉം ആ ആയിക്കോട്ടെ സംശയുണ്ട് ഇന്നോട് ചോദിച്ച- വിളിച്ചാൽമതി ഞാൻ പറഞ്ഞണ്ട് അങ്ങനൊക്കെ തന്നെയല്ലേ പഠിക്കാ
പിന്നെല്ലാണ്ട് എല്ലാ എല്ലാർക്കും അറിയില്ലല്ലോ അപ്പൊ ശെരിയട്ടാ വെക്കുവാണേ
ആഹ ഓക്കെ ഓക്കെ